ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നില്ലേ
ഓഹ് ഞാൻ കേക്ക്ന്ന്ണ്ട്
ആഹ്
എന്തൊക്കെയാന്ന് വിശേഷം ചായ കുടിച്ചോ
ചായ ഇപ്പഴോ രാവിലെ എടു
നേരത്തെ കുടിക്കുന്ന ആൾക്കാരാ
അല്ല രാവിലെ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആവുമ്പം
കുടിക്കോ
ആഹ് അവിടെപ്പം കുടിക്കും
നമ്മള് കൊറെ ലേറ്റാവും കുട്ടികളൊക്കെ ഇല്ലെ അപ്പൊ കൊറച്ച് ലേറ്റ് ആവും
എത്ര മണിക്ക്
ഏഹ് ഇന്ന് രാവിലെ പിന്നെ നമ്മടെ കർക്കടക കഞ്ഞിയില്ലെ ആഹ് അത് വെച്ചിണ്ടായിരുന്നു അപ്പൊ കട്ടൻ ചായക്ക് അതായിരുന്നു കഴിച്ചത്
ഓഹ് കട്ടഞ്ചായാണോ രാവിലെ കുടിക്കുന്നെ
ആഹ്
ഓഹ് രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ട് പിന്നെ എപ്പഴേലും ചായ കുടിക്കുല്ലേ
ആ അതെ അപ്പൊ നേരം വൈകും ചെലപ്പോ പതിനൊന്ന് മണിയൊക്കാവും
മ് ഓഹ് ഞങ്ങള് രാവിലെ ആ ഒരു ചായ കുടിയേ ഒള്ളൂ
അല്ലാതെ കട്ട കാലിച്ചായ കുടിക്കൂല
ഇല്ല ഇല്ല
അയ് ശരി
പിന്നെ ഞങ്ങളങ്ങനെ കുടിക്കത്തില്ല മ് ഫുഡോക്കെ റെഡിയായോ
ഫുഡ് ഇന്ന് ഉച്ചക്ക് അങ്ങനെ വീട്ടിൽ ആരും ഇല്ല കഴിക്കാന് ഞാൻ ട്ടന്ന് ഞാനും എന്റെ മോളേ ഒള്ളൂ
ഓ മോളത്ര കുഞ്ഞോച്ചാണോ
രണ്ട് കൊച്ച് ഒന്ന് ചെറുത് ഒരു വയസ്സ് മൂത്താള് ഏഴു വയസ്സ്
ഓ ഹ് നെരെ ആ സ്കൂളില്ലാത്തകൊണ്ട്
ആഹ് സ്കൂള് പിന്നെ ഓ ഇണ്ട് മൂത്താളിപ്പോ കൊറച്ചായി സ്കൂളി പോയിട്ട് ലീവാ പനിയാരുന്നു കൊറച്ചിസായിട്ട്
ഓ മഴയായിട്ട് പനിക്കൊക്കെ പനിയെല്ലാട
ആഹ് അതെ ആ പനി വന്ന് അപ്പം ഭയങ്കരായിട്ട് പനിച്ച്
ഓ ഇപ്പൊ എങ്ങനെണ്ട്
ഇപ്പൊ കൊഴപ്പയില്ല ഇപ്പൊ ഓക്കെയായി അതോണ്ട് കഴിഞ്ഞ ആഴ്ച തീരെ പോയില്ല
ഓഹ് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കാണു അല്ലേ
അതെ ഉം അതൊരു എന്താ പറയാ വേന്തരു രാഴ്ചെ മാറി
ഓഹ് ഒരാഴ്ച്ചായി ല്ലേ
ഉം
വേറെ ആർക്കേലായൊ പനി?
വേറെ ആർക്കും വന്നില്ല. പിന്നെ ചെറിയ മോളുള്ളാവുമ്പോ പേടിയായ്രുന്നു. ഇനി ഓൾക്കും വെരോ ഒന്നിന്റതേ കഴിഞ്ഞ് ഓർക്ക് പനി ഓർക്കാണെങ്കിലും ക്ഷീണം നമുക്കല്ലേ ണ്ടാവ നമ്മളല്ലാം ഇത് ങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടു ത്തോണ്ടിരിക്ക്ണോണ്ടേ
ഉം അതല്ല കുഞ്ഞു പിള്ളേരൊക്കെ ആവുമ്പോ എപ്പോഴും അങ്ങ് പനിയാമ്പോ നിർബന്ധായിരിക്കുവല്ലോ. കരച്ചിലും ഉം
രാത്രിയൊക്കെ ഇവെൾക്ക് പനി വരുമ്പോ തന്നെ ആദ്യം തന്നെ ഛർദി വരും ഭയങ്കര ഛർദിയായിരിക്കും. പനി എവ്ടന്നോ ബസ്സ് കേറിയിട്ടുണ്ടാവും. അപ്ലക്ക് ഇവിടെ ചർദി തൊട്ങ്ങിട്ട്ണ്ടാവും. ഉം അതൊണ്ട്
ഓഹ് ഭയങ്കര ബുദ്ധിമുട്ടാ ല്ലേ പിള്ളേര് അങ്ങ് കൊഴഞ്ഞ് പൊവും.
ആഹ് അപ്പ ഇവര്ക്ക് ങ്ങനെ ഭക്ഷണം കൊട്ത്തോണ്ടിരിക്കേണ്ടി വെരും ഇങ്ങനെ വെള്ളം കുടി മരുന്നിനെ അപ്പെ ഈ ചർദി ഉള്ളോണ്ട് മര്ന്ന് കൊടുത്താല് പാട് ഛർദ്ദിക്കും മരുന്ന് വയറ്റിലെത്തുന്നേ മുന്നേ ഛർദ്ദിക്കുന്നോണ്ട് അത് ക്കെന്താ പറയാ അപ്പം മൂന്നാല് പ്രാവശ്യം കാണിക്കേണ്ടി വന്ന് എന്തോ ഗുളിക കൊടുത്തിട്ടാണ് ഛർദി നിപ്പിച് ആദ്യം പിന്നെ പനീന്റെ മര്ന്നൊക്കെ കൊട്ത്ത്
ഓഹ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ.
അതെ അതെ എല്ലാം ബുദ്ധിമുട്ടന്നെ അത്കൊണ്ട് ഭക്ഷണൊന്നും കഴിക്കൂല അപ്പൊ ആളാകെ ആഹ് മരുന്ന് ന്നെ ഇങ്ങനെ ഛർദിള്ളോണ്ട്
ആഹ് അതാ പറഞ്ഞേ മരുന്ന് ആദ്യമേ മരുന്ന് കഴിച്ചാ അസുഖങ്ങ് മാറിയാ കൊഴ്പ്പല്ല ഇത് ഷറ്ദ്ധില് മാറ്റി പിന്നെ
പനീന്റെ പിന്നെമ്മതാക്കണം ആഹ് ആഹ് ത് രണ്ട് പ്രാവ്ശ്യം കാണിച്ചിട്ട് ഈ മരുന്ന് കൊടുക്കും ഛർദ്ദിക്കും അങ്ങനെയായിട്ട് പനി വിട്ട് പോവുന്നേല്ല ഓള് ആങ്കില് ബാ ഓള് പൊതുവേ എന്താ പറയാ ഭയങ്കര എന്താ പറയാ മെലിഞ്ഞിട്ട് തിരെ കാണാനില്ല ആള് അങ്ങനെയുള്ളരാളാ അപ്പൊ ആകെ ടി വന്നപ്പോ ആള് ഫുള്ള് കട്ടിൽ മലായി എഴ്ന്നേക്കെ ഇല്ല അത് കാണുമ്പ നമുക് പേടിയാവ
പേടിയാവും വെഷമം വരും കാണുമ്പോ
ആകെ എന്തോ പോലാവ എന്തായിത്ങ്ങെനെ പട്ച്ചോനെ ഫുള്ള് കെടക്കല്ലേ മുഖൊക്കെ കാണുമ്പോ എന്തോ പോലെരിക്ക ആഹ് അങ്ങനെ നമ്മള് പിന്നെ അപ്പ പിന്നെ മൂന്ന് പ്രാവിശ്യം കാണിച്ച് മൂന്നാമത്തേക്ക് പിന്നെ ഡോക്ടർ പർഞ്ഞ് ത് മര്ന്ന് പള്ളേലത്താത്ത പ്രശ്നം തന്നേണ്. അപ്പം ആദ്യം ഛർദിന്റെ ഗുളിക ഇവ്ട്ന്നെന്നെ കൊടുക്കാറ്ഞ്ഞ്ണ്ട് മര്ന്ന് അവ്ട്ന്നെന്നെ ഡോക്ട് കുടിപ്പിച്ച്
ഓഹ് അത് അതൊരു അതാ നല്ലത് ഉം
ആഹ് അപ്പ പിന്നെ അല്ലെങ്കിൽ പിന്നെ ട്രിപ്പ്ടെണ്ടി വരും ട്രിപ്പ്ട്ണപ്പത്ര നല്ല കാര്യല്ലാലോ പിന്നെ ഓള് സമ്മതിക്കൂല്ല ട്രിപ്പിന്റെ കൂടെ മരുന്ന് കേറ്റുന്നത്. ആഹ് ആഹ്
ഒരുപാട് മരുന്നങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. ഉം
അതെ ഇപ്പ്ളാണ് പനിയൊക്കെ അതെ ഇപ്പ്ളാണ് എന്നി പനി മാറിയത് നേർക്കൊന്ന് ഒന്നെണീറ്റ് നടക്കലൊക്കെ തൊട്ങ്ങി
ഓഹ് അപ്പൊ ഇനി നല്ല പോലെ സൂക്ഷിക്കണോല്ലോ
ഉം പനി വരുന്നതേ പേടിയാ ഓൾക്ക്
പ്രത്യേയ്ച്ച് ഈ മഴ സമയത്തൊക്കെ പനിയൊക്കെ വരാൻ നല്ല ചാൻസ് ല്ലേ പിള്ളേര് സ് കൂൾലും കൂടി പോകുന്ന പിള്ളേരുണ്ടെങ്കി എവിട്ന്നേലും പനി കൊണ്ട് വരും.
സ അത് നുബം പനി വന്ന് എന്നിട്ട് ഓള്ക്ക് രണ്ട് മൂന്ന്സം സ്കൂള് ലീവ് ഇണ്ടായി അപ്പം പനി വന്ന് പനി ഇച്ചിരിങ്ങനെ കൊർഞ്ഞപ്പൊ ഞാൻ എന്റെ വീട്ടി പോയി വീട്ട് പോവുമ്പോ നമുക്ക് പിന്നെ ബസ്സ്ന് പോഒപ്പം മഴ ഇണ്ടായിരുന്നില്ല തിരിച്ങ്ങോ ട്ട് വരുമ്പോ നല്ല വെയ്ൽ കണ്ടപ്പോ ഞാൻ പോന്നത് ഇനിപ്പ മഴപ്പാറ്റ്ൽ കൊണ്ടിട്ട് വീണ്ട് പനിക്കണ്ടല്ലോ വിജാര്ച്ചിട്ട് അങ്ങനെ വീട്ടില് പകുതി എത്തിയപ്പോ നല്ല മഴ അങ്ങനെ പിന്നെ കൊറച്ച് അധികനം മഴ കൊണ്ണ്ട്ന്ന് പറയാനൊന്നുല്ല ചെർങ്ങനെങ്ങനൊ പാറ്റിട്ടുള്ളു അപ്പളേക്കും വീണ്ടും പോയ പനി അതുപോലെ തിരിച്ച് ഇഷ് വന്ന് ഇല്ല. എന്റെ അടുത്ത് രണ്ട് പിള്ളേരല്ലേ ബാഗും എല്ലാം കൂടെ എന്താ പറയാ അത് ശരിയാവൂല്ലോ അങ്ങനെ വേറെ ബുദ്ധിമു അസ്ബന്റ് ഇല്ല ആള് നാട്ടിൽ ല്ല കൂടെ ഇല്ല ആഹ് നാട്ടിലില്ല അപ്പൊ പിന്നെ നമ്മളന്നെ ഇപ്പം നമ്മളെ വീട്ടി പോവാന്നുള്ളത് നമ്മുടെ ആവശ്യല്ലേ
അതാന്ന് ഹ് അതല്ല വേറെ ആരും കൊണ്ട കൂടെ വരും കാണത്തില്ല
ആഹ് അപ്പൊ പിന്നെ റിസ് അതെ അപ്പ റിസ്കട്ത്തിട്ട് സാരല്ല വിചാരിച്ചിട്ട് പോയി
ഉം അപ്പൊ രണ്ടേരും കൊണ്ട് ബൈങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലോ ജോലിം കാര്യങ്ങളൊക്കെ
ഓ എല്ലാം നല്ല ബുദ്ധിമുട്ടെന്ന്യാ
ഉം അല്ല കൊച്ചു കുഞ്ഞുംകൂടി ഉള്ളോണ്ടേ എങ്ങോട്ടേലും പോണങ്കിലും ഒക്കെ ഉം പ്പൊ വാഷ്റൂമി പോണവെങ്കി തന്നെ ഹ്മ് വാഷ്റൂമിൽ പോകണങ്കി തന്നെ അരേൽ ഏൽപ്പിച്ട്ടല്ലേ പോവാൻ പറ്റു
ആഹ് അത് ഏൽപ്പിക്ക അർഞ്ഞാല് കറക്റ്റ് നമ്മള് കുളിക്കാൻ വേണ്ടി കേർന്ന ടൈമ്ലായിരിക്കും ആള് കരച്ചിലൊട്ങ്ങ അതുവര ഞാൻ കുളി പ്പിച്ച് അവൾക്ക് പാല് കൊടുത്തി കൊറേ ഒറ ക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും ഒറങ്ങൂല ഞാൻ എപ്ളാണോ എന്റെ കുളിക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് ഒരു പാട് ടൈമ് ഞാൻ ശ്രമിക്കൂട്ടോ ഒർ ക്കാൻ വേണ്ടീട്ട് ചെറുല കുളിമുറിയിലങ്ങ് കേറിയാ പിന്നെ കരച്ചിലൊടങ്ങി കുളിക്കാനങ്ങ് തൊടങ്ങിയാലാ ആഹ് അപ്പൊ ഉമ്മ പറയും മതി എറങ്ങിക്കോ മതി
ഉംഹ് വേറെ വേറെ ആരുണ്ട്
അസ്ബൻറിന്റെ ഉമ്മണ്ട് ഉമ്മ ഉപ്പ അനിയന് ഉം അവരൊക്കെ നോക്കും പക്ഷെ ഈ ടൈം നമ്മൾന്നെ യൂസെയ്യണം ഈ കരച്ചില് തൊടങ്ങിയ പിന്നെ ആരെ എന്താക്കിട്ടു കാര്യല്ല ആഹ് പിന്നെ എല്ലാർക്കും ഒരു ലിമി പറ്റില്ലേ എല്ലാരുംപ്പെന്താ പറയാ
ഉം അതാണ് അതൊക്കെ മനസ്സിലാവും
ആഹ് കുട്ടികളല്ലേ
ഉം അഹ് ശെരിയാണ്
നോക്കിത്തരും പക്ഷെ നമുക്ക് നമ്മളെ കാര്യങ്ങള് നമ്മളന്നെ വേണം ഉം
അപ്പൊ ഇന്ന് ഫുഡ് കെക്കാത്തപ്പ ഇനി ഫുഡിനി എന്തെയ്യും
ഫുഡക്കെ എന്തെങ്കിലും കുക്കറില് കൊറച്ച് ചോറങ്ങാനും വെ ക്കാന്ന് വിജാരിച്ച് അമ്മള് എറച്ചി ചോറാക്കൂലെ
ഓഹ് ഇനി വയ്ക്കാന്നല്ലേ
ആഹ് അപ്പൊ അങ്ങനെ ആവുമ്പോം കറി വേറെ മീൻ വേറെ അങ്ങനെ കൊറെ വേണ്ടാലോ ഇത് കുക്കർൽ ഇട്ട് രണ്ട് വിസ്ൽ കേപ്പിച്ചാ കഴിഞ്ഞ് കൊറച്ച് മഞ്ഞളു ഉപ്പു ഇട്ടാല് മോളു അങ്കഴിച്ചോളും ഓൾക്ക് പിന്നെ ഞാ കൊറച്ച് കഞ്ഞി വെച്ച്ണ്ട്
ഓഹ്
പ്പൊ രണ്ട് മൂന്നുസം നല്ലോണം ഭക്ഷണം, വെള്ളം, ഒക്കെ കുടിക്കാൻ പറഞ്ഞ്ണ്ട്
വെള്ളമൊക്കെ നല്ലോക്കണം പന്യസമയത്തൊക്കെ
ആഹ്
ന്നാലേ യൂറി ഇല്ലൂടെഅത് പോകത്തുള്ളൂ പറയുന്നില്ലേ വെള്ളം കുടിക്കുമ്പ പറഞ്ഞ സമയത്തൊക്കെ പിന്നെ പനി ആയ പിന്നെ ആഹ് ആഹ്
ആ അല്ല പനി ആയാലുന്നില്ല പൊതുവേ സ്വാഭാവികമായിട്ട് ഇവള് ഭക്ഷണം വെള്ളം എല്ലാം ഭയങ്കര കുറവാ അതുപോലെ തന്നെ കാണാൻ സ്കൂളിപ്പം ആ സ്കൂള് തുറന്ന നേരപ്പം വോൾക്ക് സ്കൂള് രാവിലെ ഏഴെ അമ്പതിന് ബസ് വരും അപ്പൊ അതുകൊണ്ടൊക്കെ എന്താ പറയാ ടൈമ് ഒക്കെ നമുക്ക് മാറ്റം വരിക എല്ലാം കൂടെ ആകെ ഇവളാകെരു തരിപ്പന അവസ്ഥയിലായിപ്പോയി പെട്ടെന്ന് സ്കൂള് തുറന്നപ്പോഴ ഉള്ള ആ ഒരു ഇത് ആ അതുകൊണ്ടൊക്കെ തന്നെ ഇവൾ ആകെ കുടിഞ്ഞ് കുത്തിട്ടുണ്ടാരുന്ന് പനിയും കൂടി വന്നപ്പോൾ ആള് പറ്റ പോയി
ഉം ഓ രാവിലെ ആണെങ്കിൽ നല്ല ഫു് നല്ല പോലെ ഫുഡ് കഴിക്കുവാനും പറ്റത്തില്ല രാവിലെയൊക്കെ
ഇല്ല ടൈം കിട്ടൂല അവള് പറയും കൊറെ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ബാത്റൂം പോവാൻ മുട്ടിയാലോന്ന് ചോദിക്കും
ഓ അത് ശെരിയാ പേടിയായിരിക്കും ഉ കുറ്റം പറയാൻ പറ്റൂലല്ലോ
ആഹ് രാവിലെ ഒക്കെ കഴിഞ്ഞിട്ട് പോകും എന്നാലവിടന്ന് പറയും എനിക്ക് സ്കൂളിനിങ്ങാനും പോയാ ഞാൻ എന്ത് ചെയ്യും മി സ്സിന്റെ അടുത്ത് എന്ത് പറയും ഉ യൂറിൻ പാസിന് പോയ ലേറ്റ് ആയാ ചോയിക്കൂല്ലേ അപ്പൊ ഞാനെന്ത് പറയും അതുകൊണ്ട് എനിക്ക് പേടിയാ അത് വേണ്ട
ഉം അപ്പൊ ഉച്ചക്കും കൊറച്ചേ കഴിക്കത്തോളല്ലേ
ആഹ കൊറച്ചേ കഴിക്കൂ
ഓ അത് ഭയങ്കര കുഴപ്പാണല്ലോ ഒന്നും കഴിക്കാതെ
ഉം അതേ പറഞ്ഞത് മൊത്തത്തിലാ ളെന്താ പറയാ ഒരു വേറൊരു ടൈപ്പ് പ്പാണത്.
ഓഹോ ഫുഡ്‌ഒക്കെ കഴിക്കാതിരുന്നാൽ പിന്നെങ് വല്ലാണ്ടാവും പിന്നെ പനിയും കൂടി വന്നാ പിന്നെ പറയണ്ട ഉം
ഉ ഡോക്ടറിനെ കാണാൻ പറഞ്ഞേ പിന്നെ മോൽക്ക് ഭയങ്കര ക്ഷീണാണ് നല്ലോണം ഭക്ഷണം കൊടുക്കണം ആള് ഏജിനൊത്ത വെയ്റ്റ് ഒന്നും തീരെയില്ല ഈ വെയിറ്റ് ഒന്നും പോരാ നി ഭക്ഷണം കൊടുക്ക് പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുക്കണംന്ന് പറയ ആഹ അപ്പൊ പ്രോട്ടീൻ ഫുഡ്ന്ന്റ ഞ്ഞ നമ്മൾ ഈ പാല് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് അനത്തൊക്കെ കഴിക്കണ്ടേ അതൊന്നും കഴിക്കൂല
ആഹ അത്കൊള്ളാം
ആഹ എല്ലാ കുട്ടിക്കും ഭയങ്കര ഇഷ്ട്ട മായിരിക്കും പൊറത്തുള്ള ഫുഡൊക്കെ എന്താ പറയാ ഹോട്ടലിലെ ഫുഡൊക്കെ അതും പറ്റാത്ത ആളാണ് അങ്ങനെ ഇറച്ചിയൊന്നും ഭയങ്കരായിട്ട് കഴിക്ക അങ്ങനെയൊന്നുല്ല
ശരിയേട്ടാ ന്നാ
ആഹ ഓക്കെ ശരി
ഉം